ഹലോ? ഈ ചായ കുടിച്ചിട്ടൊന്നുല്ല.
ആഹ്
എന്താണ് ചായുടി ഒക്കെ കഴിഞ്ഞോ?
ആ കേക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നില്ലേ?
ആഹ അല്ലചെറുതായിട്ടൊന്നും കേക്കണില്ല. അത ചോദിച്ചേ?
ആഹ് ആഹ് ഞാന് ഹെഡ് സെറ്റ് വെചിക്കണഅതോണ്ടാവും
ആഹ്
ഉം എന്താ ചായയുടി ഒക്കെ കഴിഞ്ഞോ?
ആഹ ചായക്കെ കുടിച്ചു.
നേരത്തെ കുടിക്കോ?
ആഹ് നേരത്തെ ചെലപ്പം നേരത്തെ കുടിച്ചും ചെലപ്പം നേരെ വൈകും.
ആഹ് വേറെന്താ എന്തന്ന് സ്പെഷ്യലൊക്കെ ചായക്ക്?
സ്പെഷ്യൽ ആയിട്ട് ഒന്നുല്ല ദോശ ണ്ട് മ്
വേറെന്താണ് ഇവടെ എന്താ ചപ്പാത്തിണ്ട് ഏഹ് ബീഫ് കറി ണ്ട് അങ്ങനെ ഉം
അല്ലാരും വന്നിട്ട ചായ കുടിക്കല്?
ആഹ് എല്ലാരും വന്നിട്ട് ശേഷമോൻ ഇപ്പ എണീറ്റിട്ടള്ളു. അവന് ഇനി കൊറേ ടൈം ന്റെ കൂടെ നിന്ന് എന്നിട്ടൊക്കെ ബ്രഷ് ഒക്കെ ചെയ്യാന ഒന്ന് പോവുള്ളൂ. എന്നിട്ടൊക്കെ ഞങ്ങൾ ചായ കുടിക്കുള്ളു.
ആഹ.
ഉം അങ്ങനെ
ആഹ്
ഏഹ്, വേറെന്താന്നിട്ട് മക്കളൊക്കെ ചായ ടിച്ചോ
മക്കളൊന്നും ചായടിച്ച് മക്കളൊന്നുംല്ല പക്ഷെ ബാക്കി ഉള്ളോലൊക്കെ ചായടിച്ചു
ആഹ് അങ്ങനെ വേറെന്താ
പണികളൊക്കെ ആകാംപോലെ എടുക്കല്
എങ്ങനെ
പണിയൊക്കെ ആക്കമ്പോലെ എടുക്ക ഞാറാഴച്ചല്ലേ
ഇന്ന് പ്പം ഞായറാഴ്ചയല്ലേ. അപ്പൊ ഇഞ് അങ്ങനെ ഇരിക്കും കൊറേ ടൈം അങ്ങനെ ഇരുന്ന് എന്നിട്ടൊക്കെ ചായടിക്കുള്ളൂ. ചായോടിയും പണിയും ഒക്കെ അങ്ങന തന്നെ. പിന്നെ ഇമ്മ ഉണ്ട് അവിടെ അടുക്കളയില് ആ അങ്ങനെയൊക്കെ. ഉമ്മണ്ട് അടുക്കളയില് അല്ല ഞാൻന്റെ വീട്ടിലാണ് ഇപ്പം പിന്നെ അങ്ങനെ കൊറെ ടൈം ആവും. ആഹ്
ഏഹ്
ഉം വേറെന്താ എന്നിട്ട് ഇനി എന്താ ഉച്ചക്കത്തിനേല്ലോം ഒക്കെ റെഡിയാക്കാൻ തൊടങ്ങിയോ
അല്ല ചോറ് തീമല. ഇനി ആകമ്പോലെ കിട്ടി തൊടങ്ങുമ്പോത്തിന്
ഉം ഉം
ഉം അത് എനിക്ക് ആകൂമ്പോലെണ്.
ഉം അങ്ങനെ
ഉം
പിന്നെന്താ
പിന്നെന്ന് അങ്ങനെ പോണ് ഇടുക്കിയിലൊക്കെ പോകാ.. യാത്രയയിട്ട് അങ്ങനെയൊക്കെ ഫിലിം കാണാന്
ഉം ഞാൻ പോകലണ്ട്. ഞാന് ഞങ്ങള് പടം അറങ്ങുമ്പൊക്കെ പോവും. അതേപോലെ ട്രിപ്പ ആയിട്ട് പോവും അങ്ങനെയൊക്കെ പോവും ഉം
ഫസ്റ്റ് തന്നെ പോയി കാണോ
ആഹ ചെലതൊക്കെ. നമുക്ക് ഒരിഷ്ടം തോന്നണതൊക്കെ അങ്ങനെ പോയി കാണും ഉം.
ആഹ്
അങ്ങനെ ഇപ്പോ ലാസ്റ്റ് പോയത് ഇതിനാണ് എന്താ ഉം ഇപ്പോ ദൃശ്യം ത്രീ ഇറങ്ങിയല്ലോ
ആഹ്
ദൃശ്യത്തിനാ പോയത് ഇപ്പോ ലാസ്റ്റാ യിട്ട്
ആഹ്
ഉം. ഇയാൾ പോൽ ഉണ്ടോ
ഏയ് അങ്ങനെ പോകലില്ല ഫോണിന്ന് ഇങ്ങനെ കാണും
ആഹ്
ഉം
ഉം വീട്ടില് ഇഷ്ടല്ല പോണത്
അല്ല അത് ഇൻക്ക് താല്പര്യ ഇല്ലാത്തതാണ്. പോവാനൊക്കെ പോവും അല്ല എന്റെ വീട്ടിൽ അങ്ങനെന്നും പോവലില്ല. അപ്പൊ ആ ഒരു ഇതായൊണ്ട് അവിടന്നന്ന് അങ്ങനെ പോകലില്ല
ആഹ ആഹ അപ്പൊ പിന്നെ ഇയാള് അങ്ങനെ പോക്ക്ണ്ടാവ്വൂല്ല.
സിനിമ കാണാൻത്താ അങ്ങനൊന്നുല്ല ചങ്ങാഴ്ചെള കൂടെങ്ങനൊട്ക്കേലും ഇങ്ങനെ കറ്ങ്ങാനൊ അങ്ങനൊക്കെ പോവും.
ഉം.. അങ്ങനെ എന്ന്ട്ട് വേറെന്താ?
വേറെപ്പത്ത ങ്ങനെ പോണ്. വായിക്കലൊക്കെ ണ്ടോ?
ആഹ അതിൻക്ക്ഷ്ട്ടാ
മ
ഫോൺലോക്കി വായിക്കെ അതോ ബുക്ക് വേങ്ങി വായി
ഞാന് രണ്ടും ചെയ്യും. എനിക്ക് ഇഷ് തും. ഞാന് ഗൂഗിൾന്നൊക്കെ ഡൗൺൽ ഒക്കെ ഡൗൺലോഡ് ചെയ്ത്ട്ത്ത് കാണ്ട് അങ്ങനിം ചെയ്യും. ചെലപ്പോ ബുക്കൊക്കെ വേട്‌ ച്ചാണ്ട് അങ്ങനെ
ഇപ്പൊ കിട്ടണില്ലാ.
ആഹ, ഞാന ങ്ങനെ വ ഇപ്പ നോക്കു നോക്കുമ്പോ അങ്ങനെ ഇല്ല കിട്ട്ണ്ല്ല ഒക്കെ പ്രതിലിപി കൊറേ ആപ്പുകളാ കാണിക്ക് ണേ
ഉം ഉ പിന്നെ ഞാന് കുക്കു എഫെമ്മ് ഡൗൺലോഡെയ്തീന്നു ഡൗൺലോഡ് ചെയ്തത്ര
അയില് ഫീസൊട്‌ക്കണ്ടേ?
ഉം അയില് ക്യാഷ് കൊടുക്കണം ഉം.. അങ്ങനെ അതില് ക്കലണ്ട്പ്പൊ.
ആഹ
ഉം
മഴക്കെണ്ടോ?
ഇന്ന് മഴല്ലല്ലോ ഇന്നലൊക്കെ നല്ല മഴല്ലേ ന്നോ ഇന്നലെ വരെ? ഇന്ന്പ്പം മഴ പെയ്തിട്ടില്ല അങ്ങനെ വേറെന്താന്ന്ട്ട്?
എല്ലാ ക്ക മദ്രസ് പോയതാ കുളിക്കാതെ.
കുട്ട്യാള് ഇന്റെ മോനെ മദ്രസ് ചേർത്തിട്ടില്ല അനിയൻ മദ്രസ് പോയി അവന് സ്കൂളില് എന്താ അടുത്ത വർഷം മദ്രസ് ചേർക്കാ കെര്തിട്ടാ സ്കൂൾത്തെ മദ്രസ്ഥതന്നായിട്ട് അങ്ങനെ ചേർക്കാര്ത്തിട്ടാ അവനെ ഞാൻ ചേർത്തിട്ടില്ലാ ഇപ്രാവശ്യം
ഉം അങ്ങനെ
വീട്ടിലാരൊക്കേണ്ട്?
വീട്ടില് ഉമ്മ, ഉപ്പ, ഞങ്ങള് നാല് മക്കള്. ഞാനാണ് വല്ത്.
ബാക്കിയുള്ള അനിയത്തിമാര അ ആങ്ങളമാരു
രണ്ടാണും രണ്ട് പെണ്ണും അനിയ ഏഹ് വല്ല്യനിയൻ പ്ലസ് ഡിഗ്രി ത് ഫൈനല് ഇയറ് ആണ്. ക്ഷെ അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്.
ആഹ് കല്യാണാന്നും കഴിഞ്ണ്ടാവൂലല്ലേ?
ഇല്ലല്ല.
ഉഹ
അവള് പഠിക്കാണ് പറഞ്ഞാണ്ട് കല്ല്യാണം ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാണ്ട് കല്ല്യാണം കഴിഞ്ഞിട്ടില്ല.
ആഹ് പഠിച്ചോട്ടെ
ആഹ് ഇപ്പത്തെമക്കക്കൊക്കെ പിന്നെ കല്ല്യാണോന്നല്ലല്ലോ പഠിപ്പല്ലേ മെയിൻ മുഖ്യം.
പിന്നെ അർജന്റും ഇല്ല അപ്പൊ പിന്നെ അങ്ങനെ അവള് പഠിക്കട്ടെന്ന് കരുതിയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല.
ആഹ്
ഉം
അല്ലെ ഇപ്പൊ പിന്നെ പഠിപ്പാണ് ഏറ്റവും നല്ലത്. ചിലോല് അവിടെ എത്തീട്ട് പഠിക്കാന്ന് പറയും. പക്ഷെ, ഇപ്പ എല്ലാരും പഠപ്പിച്ചും ഇന്നാലും വല്ല്യേഇത് ഉണ്ടാവില്ല ജോലി കൊക്കെ കേറിട്ടാണ്ന്ന്ണ്ടെങ്കില്
ആഹ്
അങ്ങനെ പെയിക്കോട്ടെ പറിം മറ്റേ പഠിപ്പയിഞ്ഞാ പിന്നെ ജോലിക്കൊന്നും നോക്കണ്ടാന്ന്‌ പറിം ചേലോല്
ഉം ചെലോൽക്ക് ഇഷ്ട്ടാണ്ടാവുല്ല
ആഹ് പക്ഷെ നമ്മള് ജോലിക്ക് കേറീട്ടാണ് കല്യാണം കഴിക്കണന്നുണ്ട് ഓക്കേ അങ്ങനെ പെയിക്കോട്ടെ വി മറ്റതങ്ങനെ ഉണ്ടാവൂല
ഉം ഉം അതെ അതെ
ഉം പക്ഷെ അങ്ങനെ ഉള്ള ആൾക്കാരെ കിട്ടും വേണം അത്രെ ഒള്ളു
ആഹ് ആഹ് എന്തായാലും പിന്നെ വേറെ ആരുംക്കെ ഓള് മാത്രേള്ളൂ ഇന്റെ കല്യാണം
ആഹ്.
കയയും ചെയ്തല്ലോ പിന്നെ ഓള് മാത്രല്ലെ പിന്നെ അങ്ങനെ ആരും ചോയിക്കാന് ചോയ്ക്കണോല് ചോയ്ക്കുംന്നല്ലാതെ ഫാമിലീസ്ന്ന് അങ്ങനെ കെട്ടിക്കണില്ലേന്ന്ള്ള ചോദ്യങ്ങള് ഉണ്ടാവില്ലല്ലോന്ന് പറഞ്ഞിട്ടേന്നേണ് ഓളപ്പോ കെട്ടിക്കണത് ഓൾക്ക് വേണ്ടപ്പോ കല്ല്യാണം കഴിച്ച് പോയാമതി അതെ ഓൾക്കും ആവശ്യ ആവുമ്പോൾ ഓള് കല്യാണം കഴിച്ചോട്ടേന്ന് ആഹ്
ഇപ്പൊ ഏകദേശം എല്ലാവർക്കും ഇപ്പഴത്തെ ചിന്തഗതി വന്ന്ക്ക്ണ് കുറേ ആൾക്കാർക്കൊക്കെ വന്ന്ക്കണം കൊറേ ആൾക്കാർക്ക്ന്നാലും ഇല്ല എന്നുള്ള അതിലൊക്കെ ഉണ്ട്
ഉം അങ്ങനെയൊക്കെ തന്നെ
ആഹ്
പിന്നെന്താ വേറെ ഇയാളെങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യോ?
കുക്കിങ്ങ് വല്ലാതൊന്നുമില്ല ചെറുതായിട്ട് തട്ടിമുട്ടി നമുക്ക് ജീവിച്ചോവള്ള അത്രെ അറിയാം
ഹം സ്പെഷ്യലായിട്ടൊക്കെ ഇണ്ടാക്കോ?
ഏഹ്
സ്പെഷ്യലാളൊക്കെ ഇണ്ടാക്കോന്ന് ചോയിക്കാ?
ആഹ് നമ്മള് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലോക്കെ കാണുന്നൊക്കെ ചെൽപ്പോ ഇങ്ങനൊക്കങ്ങട്ട് നോക്കിയോക്കും. പക്ഷെ വലിയ രസൊന്നും ഇണ്ടായിവരില്ല അതാണ്ടാവ
ഉം ഉം
ആ
അവൻ പിന്നെ വല്ലാതൊന്നും അയിമക്ക് നിക്കൽല്ല നിക്കാണെങ്കില് ഏതേലും ഒന്ന് നന്നായ സാധനം ഉണ്ടെങ്കിൽ അയിനുമാ രും പ്രോത്സാഹിപ്പിക്കും ഉണ്ടാക്കിക്കോർണാണ്ട് ബാക്കിനൊന്നും അങ്ങനെ ഒന്നും ചെയ്തരില്ല.
ആഹ് ആഹ് ആഹ് ഹസ്ബെന്റിന്റെ വീട്ടിലാവുമ്പോ ആരാ ഉമ്മ ഉമ്മ കുക്ക്ചെയ്യൊ
ആഹ് ഉമ്മെന്നേ കുകീയ്യാ. നമ്മളങ്ങനെ സഹായം ചെയ്ത് കൊടുക്ക അരിഞ്ഞ് കൊടുക്ക നമുക്കറിണ നമ്മൾ വെക്കും അല്ല
ആഹ് ആഹ്. ആഹ്.
ഇങ്ങളെല്ല കുക്ക് ചെയ്യൂലേ?
ആ ഞാൻ കുക്ക് ചെയ്യു ഇൻക്ക് ഞാൻ സ്പെഷ്യൽ ആായിട്ടൊക്കെള്ളതൊക്കെ ഞാൻ കുക്ക് യ്യും.
ആഹ്. സ്വന്തായിട്ടന്നെ അതോ, യൂറ്റൂബോ?
ഇന്റുമ്മ, നന്നായിട്ട് കുക്ക് ചെയ്യും. ഞാൻ ഉമ്മാന്റെടുത്തുന്നാണ് കുക്കിങ് പഠിച്ചത്.
ആ ആ കൈപ്പുണ്ണ്യങ്ങ്ട്ട് വാങ്ങി.
ആ ഉമ്മാനെ ഇമ്മാന്റെടുത്താണ് കുക്കിങ് പഠിച്ചാണ്ടാണ് ഇൻ എനി എനിക്കും കുക്കിങ് ഭയങ്കര ഇഷ്ടായത്.
ആഹ്.
പിന്നെ ഹസ്ബന്റിന്റെ വീട്ടിൽ ആവുമ്പോൾ നാത്തുന് നന്നായിട്ട് കുക്ക് ചെയ്യും അപ്പൊ പിന്നെ അങ്ങനെ ങ്ങൾ രണ്ടാളും അങ്ങനെ ചെയ്യും.
ആഹ്
പിന്നെ എന്തെങ്കിലും ഒക്കെ ഇണ്ട്ന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ഡെയ്സ്ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഉപ്പാനെ വിളിക്കും കുക്കിങ്ങിനും ഉപ്പക്കും ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡു ഉപ്പാക്കും ഭയങ്ക ഇഷ്ടമാണ് കുക്കിംഗ് എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ കുക്ക് ചെയ്യും
ആ അപ്പം നല്ല രസേയ്ക്കാരം ല്ലേ?
ആഹ് പിന്നെ ഞങ്ങൾ അങ്ങനെ കുക്കിങ് ചെയ്യും
ആഹ്
അങ്ങനെക്കെ
ആഹ്
ന്നിട്ട് വേറെന്താ?
വേറൊക്കെ ഒന്നുമില്ല
ന്നായ്ക്കോട്ട ഞാൻ വിളിക്കട്ടോ?
ഓ എന്നായിക്കോട്ടെ